ശ ശ
എവ്ടെന്നാ?
ആഹ് ഞാൻ കർണ്ണാടകെന്നാ ഇത് എവ്ട്ന്നാ?
ആഹ് ഞാനും കർണ്ണാടകെന്നാ
ആഹാ നമ്മെൾ അപ്പം ഒരെ സ്റ്റേറ്റ് ആണല്ലോ എന്ത് ചെയ്യാ പഠിക്കാണോ? ജോലി ചെയ്യാണോ?
ഞാൻ പഠിക്കുവാ
ആഹ് ഞാൻ ജോലി ചെയ്യാട്ടോ.
ആഹ് ഞാൻ ഇപ്പം നഴ്സിങ്ങിന് പഠിച്ചോണ്ടിരിക്കുവാ
ആഹാ ഞാന് അ ഞാൻ ജോലി ചെയ്യുന്നെ ഒരു കഫേൽ ജോലി
ആഹ്
ഉം
പിന്നെ ഫുഡൊക്കെ വെച്ചോ?
ഫുഡ് ആഹ് വെച്ച് വെച്ച് ഇന്ന് ഓഫായിരുന്നു ഇന്ന് അപ്പം റൂമിൽ കെടക്കാ
പി ജി ആണോ അതോ അല്ലാണ്ട് ഹോസ്റ്റലാണോ അങ്ങനെ ആണോ അതോ വീടാണോ?
പീ ജി എ പീ ജി എ നമ്മെൾ കൊറെ പേര് ഒണ്ട്
ഓഹ് ഉം ഞങ്ങൾ ഇങ്ങനെ ഹോസ്റ്റെൽ ആഹ് ഞാൻ ഇങ്ങനെ ഹോസ് ഞങ്ങള റൂമിൽ ഒമ്പത് പേരോക്കെ ആയിറ്റ് ഇങ്ങനെ
ഒയ്യോ അത്രേം പേരൊക്കെ ഉണ്ടോ? സാധാരണ നാൽ പേരൊക്കെ അല്ലെ ഹോസ്റ്റെൽ ഒക്കെ റൂമിൽ നാലും
ആഹ്
ആഹ് അതെ അതെ ക്ഷെ ഇവടെ ഭയങ്കര കൂട്തെലാ ഒര് റൂമിൽ പന്ത്രണ്ട് പേര് വെരെ ഇണ്ട് ഹലോ ഹെലോ ഹലോ ഹലോ ഹലോ ചേച്ചി
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് എന്ത് പറ്റി റേയ്ഞ്ച് പോയോ?
ആഹ് റേയ്ഞ്ച് പോയി ഇവടെ ഭയങ്കര റേയ്ഞ്ചിന്റെ ഇഷ്യുവാ
ആഹ് ഹാ ഹാ ഫുഡൊക്കെ കഴ്ച്ചോ?
ഇല്ലല്ല ഞാൻ എഴ്ന്നെറ്റപ്പം ഒരു പത്ത് മണി കഴിഞ്ഞ്
ആഹ് അഹ് എന്താ അപ്പം ഫുഡ് കയ്യിൽ കിട്ടെത്ത് ഇല്ലെയ്നി?
ഇല്ലി ഇല്ല രാവിലെ ഇവടെ ഏഴ് മണിക്കെന്തോ ആണ് ഫുഡ് ഏഴ് അരക്കാ ഫുഡ് അപ്പ ഞങ്ങൾ എഴ്ന്നെക്കുമ്പം താമസിക്കും
അപ്പം നിങ്ങെക്ക് ഫുഡ് മാറ്റി ഒന്നും വെക്കത്തില്ലാ
ഇല്ലി ഇല്ലാ അവര് അവ്ടെ കഴിച്ച് തീർക്കും പിന്നെ ഇവിടെ ബോയ്സും ഗേൾസിന്റെക്കെ ഹോസ്റ്റല് സെയ്മാ അപ്പം ഞങ്ങൾ ഗേൾസിനാ ഫസ്റ്റ് ടൈമ് അപ്പം ഗേൾസ് കഴിച്ച് കഴിഞ്ഞ ഒടനെ ബോയ്സ് വെരും പിന്നെ അവമ്മാര് ഫുള്ള് കഴിച്ച് അങ്ങ്
ഓഹ് അപ്പം നിങ്ങടെ ഹോസ്റ്റെൽ ഒക്കെ ഒര്മിച്ചാണോ?
ആഹ് ഹോസ്റ്റലൊക്കെ സെയ്മാ ഞങ്ങള് താഴേം ബോയ്സ് മോകളിലായിട്ടങ്ങനെ കോളേജും ഹോസ്റ്റലും മെസ്സും ഒക്കെ ഒരു ബിൽഡിങ്ങാ
അപ്പോ വല്യ നടക്കണ്ട ആവശ്യന്നും ഇല്ല്യല്ലോ
ഇല്ലില്ല പഷേ കോളേജ് ചെറുതാ ഇവടെ ഒരുപാട് കോഴ്സൊണ്ട് എം എസ് സി, ബി എസ് സി, ജി എൻ എമ്മ് പ്ലസ് വൺ പ്ലസ് ടു എല്ല
ആഹ് പോസ്റ്റ് ഫീസിയൊക്കെ ഒണ്ടോ?
പോസ്റ്റ് ബിസി എല്ലാവോണ്ട് എല്ലാ ഒരു ബിൽഡിങ്ങിലാന്നാണ് അയിന്റെ ഒരു ഒരു ട്വിസ്റ്റ്
അപ്പോ അത് കൊള്ളല്ലോ അപ്പോ വല്യ ബിൽഡിങ്ങ
വല്യ ബിൽഡിങ്ങൊന്നും അല്ല ചെറിയ ബിൽഡിങ്ങാ നമ്മടെ സ്കൂളിന്റെക്കെ പ കതി പോലു ഇല്ല ഉം നാല് നെല
ഓഹ് അപ്പോ അതുകൊണ്ടാരിക്കും
ഉം
അവടെ അപ്രുവലക്കെ ഒണ്ടോ സർട്ടിഫിക്കറ്റക്കെ
ആഹ് അതക്കെണ്ട്
ആഹ് അന്നാ കൊഴപ്പില്ല അപ്പോ നിങ്ങളെ ഈഹ് ക്ലിനിക്കലിനൊക്കെ എവിടരിക്കും വിടുന്നെ
ഇവടെ അടുത്തന്നെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലൊണ്ട് അപ്പോ അങ്ങോട്ട ഞങ്ങളെ വി
ഓഹ് ഓഹ് ഓഹ്
ഉം അവിടെയാണെ ആൾക്കാര്ക്കൊന്നൊരു വിവരോം ബോധോം ഇല്ലാത്ത ആൾക്കാരൊക്കെയാ പിന്നെ അങ്ങോട്ട് പോവും ഉം
ആഹ് ഇവടെക്കെ അങ്ങനാണല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പന്നെയാ ഞങ്ങടെ അടുത്തുവോണ്ട് കൊള്ളത്തില്ലാ ഞങ്ങളന്നെ എ വന്നാ വല്ല പ്രൈവറ്റിലേക്കേ പോകത്തോള്ളു
ഉം ഞങ്ങളും പ്രൈവറ്റിലാ പോകുന്നേ ഗവൺമെൻറ്റില് പിന്നെ പേര് കാണിക്കാൻ വേണ്ടി പോകും ആശുപത്രി പോയിന്ന് കാണിക്കാൻ വേണ്ടീട്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഡോക്ടേസ്ക്കെ നല്ലേയാണോ
ഡോക്ടേഴ്സും നല്ലൊന്നു അല്ല അവടത്തെ ഡോക്ടേഴ്സ് വന്നിങ്ങനെ ഒരു പഠിച്ചു എന്നോള്ളതേ ഒള്ളൂ അവർ ക്ക് എന്ത് ചെയ്യണം എങ്ങനാ അവർക്ക് അതിനെപ്പറ്റിന്നും ഒരു ധാരണയില്ലാത്ത ആൾക്കാരാ ഉം
ചെലപ്പോ അഞ്ച് വർഷത്തെ എം ബി ബി എസ് കഴിഞ്ഞ് ചുമ്മാ വന്ന് ഇരിക്കുന്ന ആരിക്കും എല്ലാരും
ആയിരിക്കും അല്ലാണ്ടൊരു ബോധം ഇല്ലാത്ത പോലാ നമുക്കിപ്പോ വേറെ സ്റ്റേറ്റിന്ന് വന്നാലും നമ്മുക്കിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കാം അങ്ങനൊക്കെയല്ലേ പഷേ ഇവടന്ന് നമ്മള് ഇംഗ്ലീഷ് പറഞ്ഞവർക്ക് മനസ്സിലാവത്തില്ല ഇവർക്ക് കന്നട മാത്രേ അറിയത്തോള്ളൂ
അത് കൊള്ളാം
നമ്മളിവടെക്കെന്ന് പറഞ്ഞ കഴിഞ്ഞാ നാട്ടിലൊക്കെ ആണെങ്കി ഡോക്ടർമ്മാർക്ക് ഇംഗ്ലീഷ് അറിയാം മിക്ക ഭാഷകളും അറിയാൻ പറ്റും ഇവടെ അവർക്ക് കന്നട മാത്രേ അറിയത്തോള്ളൂ ഇവടെ പഠിച്ചതുകൊണ്ട് ഇത് മാത്രമേ അറിയത്തോള്ളൂ
ഓഹ് അങ്ങനെക്കാ
ഉം അതൊക്കെണ്ടാ പൊറത്തു പോയി പഠിക്കണംന്നൊക്കെ പറയുന്നെ നമ്മളിപ്പം മലയാളം മാത്രം കേട്ടുപഠിച്ചാൽ മലയാളം മാത്രല്ലേ അറിയത്തോള്ളൂ നമ്മളവി ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരൊണ്ടേ മാ ത്രേ നമക്കത് കൊറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തോള്ളു
അതെ നമ്മളങ്ങനെ സംസാരിച്ചാലേ അത് ലാംഗ്വേജ് ഇമ്പ്രൂവകത്തോള്ളു
ഉം
ഉം അപ്പ നിങ്ങളക്കുടെ എല്ലാം മലയാളി പിള്ളേര് തന്നെയാണോ
ആഹ് ഞങ്ങള് ഫുള്ളും മലയാളി പിള്ളരാ പിന്നെ ടീച്ചർമ്മാരൊക്കെ ആഹ് മലയാളിസല്ല ഫുൾ കന്നഡയാ
ആഹ് ആഹ്
ഉം ബെടെ ഫുൾ മലയാളീസാ
ആഹ് ഹാ
ഉം ഇപ്പയ്ന് എക്സാം നടക്ക്ന്ന ടൈമാ ഞങ്ങക്ക് ക്സാം കംപ്ലീറ്റായിട്ട് ങ്ങെനെയിരിക്കുവാ
ഓഹ് എക്സാമൊക്കെ എങ്ങെനെ ഉണ്ടായ്‌ര്ന്നു
എക്സാം നല്ല ടഫായ്ര്ന്ന്
ആഹ്
ഉം പഠിച്ചൊന്നും വന്നില്ലാ അങ്ങെനെക്കെ
നെഴ്സിങ്ങ് പൊതുവെ ഭയങ്കെര പാടാന്നാ എല്ലാരും പറയ്
ആഹ് അത് എന്തിനാണോ ലീ വന്നത് ഒരാഗ്രഹത്തിന്റെ പൊർ വന്നതോ മാലാകയാവാൻ
ആറ്റിപ്പ ചെറകൊക്കെ മൊളച്ചോ
ആഹ് അതെ ചെറെകല്ല കൊമ്പ് മൊളച്ച് ഞാൻ പഠിച്ച് പഠിച്ച് ത രാവിലെള്ളെ വീട്ടേ
ഏഹ് ഇപ്പം നല്ല തണ്പ്പല്ല്യോ നമ്മുടെ ഇവിടെയൊക്കെ
ആഹ് അതെ അതെ തണ്പ്പാ കുളിക്കാനൊക്കെ ഭയെങ്കെര ബുദ്ധിമുട്ടാ
കേക്ക്ന്നോ എനിക്ക് മൻസ്സ്ലാവുന്നില്ല്യാ
അതെ ഒറെങ്ങാൻ പറ്റത്തില്ലാ
സത്യം ഞാങ്ങെനെ ഇസ്റ്റഗ്രാമിലെക്കെ കാണ്ന്നുണ്ട് പുള്ളേര് ഒറെങ്ങാ അല്ല പഠിയ്ക്കാം പറ്റായിട്ട് റൂമിന് പാെറത്തിര്ന്ന് പഠിച്ചാലും അകത്ത് വന്നിരിക്കുമ്പോ കട്ടില് കാണ്‌മ്പോ ഒറങ്ങാനും തോന്നൂന്ന്
ആഹ് അതെ അതെ തണുപ്പല്ലേ അപ്പൊ നമുക്ക് ഒറക്കത്തീന്നെഴ്ന്നേക്കാൻ തോന്ന് ത്തില്ല ഇങ്ങെനെ ഒറെങ്ങണംന്നുള്ളൊരു ചിന്ത മാത്രേ വരത്തൊള്ളൂ
ആന്തേ നിങ്ങടെ യൂണിവേഴ്സിറ്റിക്കാര് ഒര് സെമ്മ് തണുപ്പ അട്ത്ത സെമ്മും തണ്പ്പുള്ള സമയത്ത് തന്നെ അല്ലേ
അതെ അവർക്ക് ബുദ്ധിയുണ്ട് അപ്പം നമ്മള് പഠിക്കത്തില്ലല്ലോ ഒറെങ്ങും അപ്പൊ സപ്ലി എഴ്മ്പത്തേനും ആഹ് പിന്നെ പൈസ വീണ്ടും കൊട്ക്കാേലോ അങ്ങെനെ
ങ്ങനായിരിക്കു ഉം ബുദ്ധിയുണ്ടവർക്ക്
അതെ ബുദ്ധി ഇല്ലാതെ ഇതുവരെ ഇരിക്ക്‌വല്ലേ
ആഹ് അത് ശെര്യാ ആഹ് കയ്ഞ്ഞെടെക്ക് അവിടെ ഒരു പരിപാടി ഉണ്ടായ്ര്ന്നല്ലോ യൂണിവേഴ്സിറ്റിന്റെ രാ ജീവ് ഗാന്ധീന്റെ ആഹ് ആഹ് കൊറേ പിള്ളേരും ആഹാ
പഷാ ഞങ്ങളവ്ട്ന്ന് കൊണ്ടാേയ ടീച്ചറ് മാര്ക്കാണെങ്കി ബോധവില്ലാത്ത ടീച്ചർമാരായത്കൊണ്ട് ഞങ്ങളെ പല സൽ ത്ത് ഇട്ടിട്ട് വന്നു പിന്നെ ഞ എന്റെ കൂട്ട്കാരി ഞങ്ങളൊക്കെയാ പോയത് ഞങ്ങള് പിന്നെ അവിട്ത്തെ അട്ത് അട്ത്തുള്ള പാർക്കിലൊക്കെ പോയി കറങ്ങി അന്നിട്ട് ഞങ്ങള് തിരിച്ച് വന്നപ്പഴ്തിന് ഗേറ്റ് ലോക്കായ്ര്ന്നു പിന്നെ ടീച്ചർമാരെക്കാ ഇല്ലാ അവ്ട്ന്ന് കണ്ട് പിടിക്കുന്നു ഇവ്ട്ന്ന് കണ്ട് പിടിക്കുന്നു മൊത്തത്തി പ്രാന്തായ്ര്ന്നു അവർക്കാണെങ്കി‌ വഴിയും അറിയത്തില്ലാ ടീച്ചർമാരാണേല് ബോധവില്ലാത്ത രണ്ട് പേരെയാണ് പറഞ്ഞ് വിട്ടത് അവരങ്ങനാ അവർക്ക് ബോധവില്ല ഒരാക്കാണെങ്കി കണ്ണ്നെന്തോ പ്രശ്നം ഒരാക്കാണെങ്കി പുട്ടിയിട്ട്
ഇത്രേയും ലക്ഷക്കണക്ക് അത്രേം ആയിരക്കണക്ക് പിള്ളാര്ടെ എടെക്ക് എന്നാ പാടാ അയ്ന്റെടേ ടീച്ചർമാരും ബോധവില്ലേ പിന്നെ പോയി
ആഹ് ടീച്ചർമാർക്ക് സ്ഥലം പോലും അറിയത്തില്ല അവ്ടൊര് ആശ്പത്രി ഉണ്ട് അട്ത്ത്
ആഹ്
ഞങ്ങള് പർഞ്ഞൊട്ക്കും ഞങ്ങളതിന്റെ ഫ്രണ്ടി നിക്കാണ് പറയ്മ്പഴ്ത്തേൻ ഇവർക്ക് മൻസിലാവുന്നില്ലാ അതേതാ ഹോസ് പിറ്റല് ഞങ്ങളോട് ചോദിക്കുവാ
അത് കൊള്ളാം ആഹ്
അവര്ടെ സ്ഥലവാന്നവര് ഓർക്കണം
അതെ നമ്മള് മലയാളികള് നിന്ന് പെട്ടിതാട്ട്
അതെ ഫുഡ് ആഹ് ഇല്ലല്ല ഫു അത് ഞങ്ങള് അടി ഉണ്ടാക്കി ഞങ്ങളെ പോയി അടിച്ചു മാറ്റിയൊക്കെ കഴിക്കോ ചെയ്തത്
ഏഹ്
ഫുഡ് ഞങ്ങക്ക് തരത്തില്ല അവർക്ക് അറിയത്തില്ല എന്ന സ്ഥലം പിന്നെ പുള്ളാര് പോയി കണ്ടുപിടിക്കേണ്ട അവസ്ഥായ്ര്ന്നു പ്പ ഫുഡ് കൊടുക്കുന്ന എവിടാണ്
കണ്ടുപിട്ച്ചില്ലേ നിങ്ങള്?
ഉം കണ്ടുപിട്ച്ച് ഞങ്ങള് ഞങ്ങള് മൂന്ന് പേരുണ്ടായി ഞാന്, ബ്ലസ്സി, അഞ്ജലിന്ന് ർഞ്ഞ്‌ട്ട് ഞങ്ങക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങള് രണ്ടുപേരും
ആഹ്
അപ്പൊ ഞങ്ങള് ഇങ്ങനെ എല്ലാട്ത്തും കറങ്ങി തിന്നാൻ വേണ്ടി മാത്രം നടക്കും. തിന്നാ ചിന്ത മാത്രേള്ളൂ ഞങ്ങള് അങ്ങട്ട് പോയപ്പത്തേന് ഞങ്ങള് പോയപ്പത്തിന ആള ഫുഡ് കണ്ടു. അങ്ങനെ ഞങ്ങള് പോയി അവിടെന്ന് ഒരു കാർ ഷെഡ്ഢിനാ ത്ത് കേറിരുന്ന് തിന്നിട്ട് ഞങ്ങള് വീണ്ടും ഫ്രണ്ട്സിനോട് ഒന്ന് പറഞ്ഞു അപ്പോ അവരെടുത്തപ്പോ ഞങ്ങള് വീണ്ടും എടു ത്തപ്പത്തെ ഞങ്ങൾ റൂമി വന്നിട്ട് കഴിച്ച് അങ്ങനെ ഞങ്ങക്ക് ഭയങ്കര ഫുഡിനോട് ഭയങ്കര കമ്പോള്ള ആൾക്കാരാ ഞങ്ങള് എന്നിട്ട് അട്ത്തുള്ള പാർക്കി പോ ഴക്കെ ഞങ്ങളൊരു
ആഹ് ഒരുപാട് ഫുഡിങ്ങനെ എക്സ്പ്ലോറെയ്തു. ഓഹ് ആ അവിടെക്കിങ്ങനെ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെക്കെ കിട്ടുവല്ലേ കൊറേ
ആഹ് കിട്ടും കിട്ടും ഉം
അവിടെ ഈ പാനിപ്പുരി അങ്ങൻത്തെ കൊറേ സാനംക്കെ ഉണ്ടായിരുന്നാണല്ലോ
പാനീ പൂരി ഞങ്ങള് പറ്റിച്ചു കഴിക്ക്വായിരുന്നു അതായത് അ എന്തോ ഏഴെണ്ണോ അങ്ങനെ എന്തോ ഉള്ളോ ഞങ്ങള് പത്തും പന്ത്രണ്ടൊക്കെ കഴിച്ചു. അവരിങ്ങനെ തന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഒന്ന് കഴിക്കുമ്പോ അടുത്തത്ത് തരും അങ്ങനാണല്ലോ
അവരങ്ങനെ ചെയ്യുമ്പൊ തെറി വിളിക്കത്തില്ലേ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പൊ തെറിയൊക്കെ വിളിക്കും.
ഓഹ് ഞങ്ങൾത്തെ പറഞ്ഞായിര്ന്നു. കപ്ലീറ്റ് ആയി കപ്ലീറ്റ് ആയി ഞങ്ങ പറഞ്ഞു ഇല്ലില്ലല്ല എന്ന് പറഞ്ഞപ്പത്തന്നെ ഞങ്ങക്ക് തന്നോണ്ടിരിക്കുവാര്ന്നു പിന്നെ അവർക്ക് മൻസിലായി ഉം
അങ്ങനെ ഉള്ളിട്ടതായിരുന്നോ അതോ ഈ ആലൂ
ആലു ആയിരുന്നു ആലും ഉള്ളിയും ഉണ്ടായിര്ന്നു. രണ്ടും മിക്സ് ആയിര്ന്നു. അപ്പ ഈ ഇതൊക്കെ ഇല്ലേ ഗ്രീൻ ബീൻസ് ഒക്കെ ഇട്ടട്ട്
ആഹ് ഹാ
ഉം പക്ഷെ നല്ലേയായ്രുന്നു നല്ല സ്പൈസി ആയിര്ന്നു.
ആഹ് ഈ സ്ഥല പാനിപൂരി ചെലട്ത്തെ
ചെലട്ത്ത് നല്ല ചെലട്ത്ത് കൊള്ളത്തില്ല നമ്മള് കഴി ക്കുമ്പൊ മൻസ്സിലാവും ഇത് കൊറച്ച് നല്ലതെന്ന് തോന്ന് കൊറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായ്രുന്നു. ചെലോട്ത്തൊക്ക ഈ പുളി വെള്ളം പോൽത്ത സാനം വെച്ചക്ക എനിക്ക് അതിനോടാ ഏ ഒരു ഇത്
ആഹ് ആഹ് എനിക്ക് ഞാരോട്ടം കഴി ച്ച് കയിഞ്ഞ് ഞാൻ തുപ്പിട്ടുണ്ട്. പശേ ഇത് ഇങ്ങൻത്തെ ചെല സെൽത്തക്കെ നല്ലേ
ഉം ചെല സെൽത്ത് ഒരു മാതിരിത്തെ ആയിരിക്കും. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്.
ഓഹ് ക്ഷെ ലാവാ അമ്പരൂവക്ക് അത്രേം കഴിചെങ്കി ലാവാ
ആഹ് അതെ അതെ
ആഹ്
അങ്ങനെയൊക്കെയാ ഇവിടത്തെ കാര്യങ്ങള് ഞങ്ങള് ഇങ്ങനെ പാനീപുരി കഴിച്ചു മാഗി കഴിച്ചു പിന്നെ മറ്റേ കരിമ്പ് ജ്യൂസ് ഉണ്ടല്ലോ അത് കുടിച്ച് ങ്ങനെ ജ്യൂസിന് അമ്പതായിരുന്നു എന്ന് തോന്നുന്നു അല്ല മുപ്പതല്ലേ മുപ്പതായ്രുന്നു എന്ന് തോന്നുന്നു ആഹ്
ഒരു നല്ല ലാഭമാണല്ലോ കരിമ്പ് ജൂസൊക്കെ നാട്ടിലൊക്കെ അമ്പത് രൂവയല്ലേ ഒരു കപ്പിന്
ആഹ് എനിക്കറിയത്തില്ല ഫ്രണ്ട്സാ പോയി മേടിച്ചെ പക്ഷേ നല്ലായിരുന്നു ഞാനങ്ങനെ കരിമ്പിൻ ജൂസിന്റെ മണം ഒന്നും എനിക്കിഷ് യില്ലാത്ത ഒരാളാ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു നാരങ്ങേന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഒണ്ടായിരുന്നു
ഓഹ്
ഉം
ആഹ് എന്നാ ശരി ഇന്നാ
ആഹ് ഓക്കേ ഓക്കെ ശരി
ശരി